ഹലോ
ആഹ്
എന്തൊക്കെയാ ആഹ് കേക്കുന്നുണ്ട്
ആഹ് ആഹ്
എന്തൊക്കെയുണ്ട്
എന്താ ഒക്കെ നല്ല വിശേഷം ഇന്ന് മക്കള ഇന്ന് മയാണല്ലോ ഇന്ന് രാവിലെ തന്നെ മഴയാണ് ഇവിടെ അവിടൊക്കെ എങ്ങനെ
ഇതാ മഴ പെയ്യുന്നുണ്ട് പുറത്ത് ഞമ്മള് ഉള്ള് ഇങ്ങനെ ഇരിക്കുമ്പോയ
ആഹ്
ഏ പൊറത്തര പെയ്തോട്ടെയായിരിക്കും
ആഹ് അതാണ്
പക്ഷേ പണിക്ക് പോണോൽക്ക് ഇതൊ റിസ്കാണ്
ബുദ്ധിമുട്ടാണേ ആഹ് ഇന്ന്പോ പോവാൻ കയൂല ഓല പണി സൂയ് പക്ഷെ രാവിലെ കണ്ട് മഴ പെയ്താ പിന്നെ ഇന്നെത്തെ പണി സുയ്പ്പാവും പിന്നെ കൊറച്ചയ്യുമ്പോ മഴട്ടുണ്ടാവൂല്ല
ആ അതുണ്ട് ഞമ്മക്കിപ്പ ഈ മഴ പെയ്താല് നമ്മക്ക് വലിയ വിഷയല്ലാതിരിക്കും ആഹ് ഏ പണിക്ക് പോണൽക്കാണ് ഇത് റിസ്ക് ഒൽക്ക് പണിസ്ഥലത്തായാലും എന്തെങ്കിലും പുറത്തൊക്കെ പണിയാണെങ്കില് ചെയ്യാൻ പറ്റൂല കറൻ്റില്ലാത്ത വിഷയങ്ങൾ വരും
ആഹ് അതന്നെ കരണ്ട് ഇപ്പ അ അതേമാതിരിത കരണ്ട് വന്നപ്പളാ മറ്റേ മെഷീന് വാഷിംഗ് മെഷീന് കേടായിരുന്നു
ആഹ് ആഹ്
ഉം എന്നിട്ട്പ്പൊ ഇന്നലെ അയൽവാസിൻ്റെടെ നന്നാക്കാൻ വരിണ്ടർഞ്ഞി ഞാന് നോക്കിപ്പിച്ച് താലും ഒണക്കണ ഒണക്കണല്ലാഞാ ഞമ്മക്ക് ഈ മഴയായോണ്ട് കഴിയൂലല്ലോ മക്കളെ യൂണിഫോമും ഇതൊക്കൊന്ന് ഒണങ്ങി കിട്ടണെങ്കില്
ആഹ് ശരിയാ
അപ്പൊ ഒരു ആറു വർഷായി വാങ്ങിട്ട് ഇതുവരേ ഒരു കംപ്ലയിന്റ് വന്നില്ല ഇപ്പൊ മിനിയാന്നിപ്പം നന്നാക്കി അയാള് അവിടെ വന്നപ്പോ അവിടെ വന്ന് നോക്കി മുന്നൂറ്റി അൻപത് റുപ്പ്യനോട് ഞാൻ പറയാ ഫുള്ള് ക്ലിയറായി വേറെ കേടൊക്കെ അയാള് തീർത്തന്ന് ആഹ്
ആഹ് ആഹ്
ഐന് വേറിം കംപ്ലൈന്റ്ണ്ടായിന് സ്വിച്ച്ട്ടാ ഭയങ്കര സൗണ്ടേനി അമ്മളാ മറ്റെ നിർ ത്ത്ണ സൗണ്ട്ണ്ടല്ലോ
ഈ വാഷ്മെഷീനാെക്കെ ഏകദേശം പത്ത് വർഷം വാരന്റി ഇണ്ടാവുംല്ലേ
ആഹ് ഇണ്ട് അപ്പൊ അയാള്പർണ് അത് ഇന്റത് ഐന് ഒന്നാമത് എന്തേ പൊറത്താണേ മയിം വെയിലൊക്കെക്കൊള്ളാണ
അതോണ്ടാണ്ത്.
ആള് പർനൈ ഇതൊക്കെ നല്ല സാധനാണേ എന്താ ച്ചാല് പെട്ടെന്ന് അങ്ങനെ കേട് വെരാത്തെ സാധനാണ് ഇങ്ങള്ത് ഇവിടെ പാെറത്ത്ട്ട്ട്ടാണ് ഇതിന് ഇപ്പതന്നെ ഇത് വന്നത് അർണ് എൽജ്യല്ല ഹെയറാണ്
ആഹ് ആഹ് ആഹ്
ഉം അപ്പൊ അഹ്ട്ത്തോട്ത്ത്നന്നെ ആയപ്പോയ് ഒര് അവടെ അപ്പർത്തെ വീട്ട്ക്ക് വന്നപ്പാെ ആഹ് അതാണ് ഇപ്പ പറ്ഞ് ഇന്നോട് ഇന്റെത് നന്നാക്കാൻ വെര്ണ്ട് അന്റെ നോക്കണോയ്ച്ചിന് അപ്പഞാപറ്ഞ്ഞ് ആഹ് എന്തായാലും വെരാംപറീറ്ഞ്ഞ് അങ്ങനെ വിളിച്ച് കൊണ്ടോന്നേന്നു
ആഹ് ആഹ് ആഹ്
ഉം അതോണ്ട് ഞാംപറ്യാപൊ നന്നായി ഇപ്പഅയാള് പറ്യ ഒന്നെങ്കി സീറ്റ് ഇടണം അല്ലെങ്കില് കാരണം ഇൻക്കറ്യ ഇത്രിം കാലായിട്ട് നന്നാക്കെണ്ടിവന്നൈഞാ നേരേമർച്ച് ഓട്ടോമാറ്റിക്ക് ഒക്കെ ഉപയോഗിക്കണോൽതെെ എത്രഎളുപ്പ പബടെ തറവാട്ടിലും ഓട്ടോമാറ്റിക് അത് വാങ്ങ്യാരൊര്പത്ത് പൈനഞ്ച് വട്ടം നന്നാക്കിണ്ടാവും ആഹ്
കടക്കാരനെ പറയും കേടുവരൂട്ടോ കേടു വന്ന നാല് നന്നാക്കാൻ നല്ല ക്യാഷ്
ആഹ് പൈസ വാണതെ ഇതിപ്പ ഞാൻ പറ്യേ ഇത്പ്പാെ ഗ്യാരന്റിം കാര്യം കയിഞ്ഞിട്ടല്ലേ അല്ലെങ്കില് ഇപ്പത് ഒരു കൊയപ്പും ഇല്ലേന്നു ഇന്നാലും വല്യ ബുദ്ധിമു ഇട്ല്ല ഒണങ്ങും അങ്ങനെ കൊറെ വെട്ടം ഇട്ട്ഇട്ട് തട്ടി കൊ കൊടുത്താല്. അണ്ട്കറങ്ങികിട്ടും ചെയ്യും
ആഹ് അത് ആയിലാ അപ്പൊന്ന് വിചാരിക്കും ഐലേറെ നല്ലത് പൊർത്തെറക്കോണ്ട് പക്ഷെ മയക്കാലത്താണ്ല്ലേ ബുദ്ധിമുട്ട്
അതാണൈ ഇപ്പൊ പൊറത്ത്ന്ന് തിരിമ്പിയാണ്ട് ഞാന് ഒണക്കാൻ മിഷീൻലെന്നെ ഇടണല്ലോ അല്ലെ ഇതൊണങ്ങി കിട്ടൂലൈ ആഹ് ഒന്നാമത് ചിക്കാനോ സ്ഥലം കൊറവ്
ആഹ് ഇനിക്ക് പോ ഇനിക്ക് കല്ലില്ലായിരുന്നു ഞാൻ കൊറ കാര്ണംവാഷ്മിഷിന്ലെന്നെണ് തിര്മ്പല് പക്ഷെ ഈ മക്കളതൊക്കെ യൂനിഫോമും എല്ലാരതും കൂടി ഒപ് ഒപ് ഇപ്പട്ണതൊക്കെ എടങ്ങേറല്ലേ അപ്പൊ ഞാൻ ഇന്റപ്പാനോട് ഒരിക്കെ പറ്ഞ്ഞപ്പോ
ആഹ്
ഞാന് ഒരുവട്ടംന്റെ ഏട്ടത്തിന്റെ വീട്ട്പോയപ്പോ
ആഹ്.
അവ്ടെ ഈ പിന്നെ ഞമ്മളെ ദെ തോട്കളൊക്കെ ഇപ്പൊ നന്നാക്ക്ന്ന ഒരു ടൈമ് വന്ന്ട്ട്ണ്ടായിര്ന്നല്ലോ അപ്പൊ കരിങ്കല്ല് കൊണ്ടോയി ഇണ്ടായിര്ന്നു അപ്പന്റെ ആപ്പാപ്പേനു ഐന്റെ കോൺട്രാക്ട് ന്റെളാപ്പ അപ്പൊ അവ്ട്ന്ന് ആഹ് അവടെ ഓള് നല്ല കല്ല് വീട്ട്കൊണ്ടച്ച്ന് ഏട്ടത്തി അപ്പൊ ഞാൻ പറിം ഇൻക്കും കിട്ടണ്ടീര്ന്ന് ഇങ്ങനെ ഒരു കല്ല്ന്ന് പരഞ്ഞ്ട്ട് ഞാന്യോ ഏട്ത്തിന്റെ മോളുംകൂടി അവടെ പാടത്ത് ആഹ് തോടിന്റെ എട്ത്ത് പോയപ്പോ ഞങ്ങക്ക് തെം ഉം രണ്ട് മൂന്നാല് കല്ല് നല്ലനല്ലണ്ട് പക്ഷെ വല്യ വല്യതാവുമ്പോ ഞമ്മക്ക് എട്ക്കാൻ കയ്യൂലല്ലോ
ആഹ് അതനെ കല്ലല്ലേ.
ആഹ് അതന്നെ കരിങ്കല്ലു അല്ലേ എന്നിട്ട് ഞാൻ ഇനിക്ക് അത്യാവശ്യം താങ്ങാൻ കഴിയണൊരു കല്ലെടുത്തിട്ട് ഈ തോടിന്റെ അക്കരന്ന് ഇക്കരക്ക് ഒരു പാലെണ്ട് അതും കൊണ്ട് ഇത് ഒക്കത്തി വെച്ചിട്ടൊക്കെ പോരണം ഏതായാലും അപ്പുറം എത്തിച്ചു പിന്നെ ഒരു പാളയെ വെച്ചിട്ട് ഞങ്ങള് വെലി അങ്ങനെ മൊകളിലെത്തി
ആഹ്
മുകളിലെത്തി ഞങ്ങളവിടെ റോട്ട്മല് പിന്നെ വണ്ടി വരും
ആഹ്
ഏ വണ്ടി സ്കൂട്ടീന്റെ മുന്നിലൊക്കെ വെച്ചാ മതി എന്നിട്ട് ഞങ്ങള് റോട്ടുമ്മലൊര് പിന്നെ എലന്റ് ഏഹ് കൊറേ ഒടണിന്റെ എലേക്കെ പറിച്ചിട്ട് ഈ കല്ലിന്റെ മൊകൾല് വെച്ചിട്ട് മൂടി വച്ചു വേറെ ആരും കൊണ്ടോവരുതല്ലോ കാരണം
ഇജ്ജ് കൊണ്ടുവന്നിട്ട സാധനല്ലേ ഏഹ് ആവശ്യണ്ട അഹ് കണ്ട എല്ലാർ ഇപ്രാവശ്യോം ഇണ്ടാവും മേ പിന്നല്ലെ
ഏ എന്നിട്ട് ഇന്റെ ഹസ്ബന്റിനോട് പറഞ്ഞപ്പ ഹസ്ബൻഡ് പറഞ്ഞു ആഹ് അവിടുന്ന് കല്ല് കൊണ്ടുവര്യാ എത്ര പണിണ്ട് പനി എന്നൊക്കെ പറഞ്ഞ്
ആഹ് ആഹ് ആഹ്
എഹ് എന്നിട്ട് ഏഹ് ഇന്റെ അളിയാങ്ക അളിയാങ്കാന്റെ കടേൽ കൊണ്ടെ ഉപ്പാവിടു
ഏയ് അത് അങ്ങനെ കടേലെത്തിച്ചത്
ആ കടല് എത്തിച്ചു ഉപ്പ അവിടെന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വീട്ടക്കും കൊണ്ടുവന്ന് ഇപ്പ അവിടെന്നാണ് സർപ്രൈസ് സറിന് വരുന്നെണ്ട് കല്ല് കൊണ്ട് വന്നു ഞ
ൻ കൊണ്ട് വന്നെ
ആഹ് എനിക്ക് ബാത്റൂമില് നമ്മളെ മെച്ച മ ഇണ്ടല്ലോ റബ്ബറിന്റെ മേറ്റ്
ആഹ് ആഹ് ആഹ് ബാത്റൂമ്മലിടുന്ന മാറ്റ്
എനിക്ക് പൊറത്ത് കല്ലക്കല് സൗകര്യം ഉണ്ടോയിച്ചാല് അവിടെ തേപ്പും കാര്യങ്ങളും കഴ്യാത്തത് കൊണ്ട് അവിടെ ഇടാൻ വയ്യ അവിടെ നഞ്ഞാല് അത് പൊതിരുവല്ലോ അപ്പൊ ഇത് ബാത്റൂമിന്റെ ഉള്ളില് കൊണ്ടേ ചെന്നു ഏതായാലും ഞാൻ പറയാ അവിടുന്നട് ഇത് ഞമ്മള് ഏതായാലും വിയർപ്പേ ഇണ്ടാവുള്ളു മക്കളതായാലും വിയർപ്പെ ഇണ്ടാവുള്ളൂ ചളീക്ക് പോകുന്നില്ലല്ലോ
ച അല്ലല്ല മഴയല്ലോ
ആഹ് അപ്പൊ അത് കുത്തിടാനിള്ളതേ ഒള്ളൂ
ആ
അപ്പൊ ഞാനിതീ കല്ലുമ്മന്ന് നല്ലോ ഒരതി കോളർന്തൊക്കോ നല്ലോ ഒരതാനൊ ക്ക് കല്ലന്നെ വേണം
ആഹ് വേണം വേണം ഇനി കോളറ അലിഞ്ഞ് ആണുങ്ങളെ തുണിന്റെ അടി ആയാലോ ക്കൊന്ന് ആ കല്ല്മേലിട്ടാലേ ഒരു ആഹ് തൃ ഒരു തൃപ്പതി ആവുവൊള്ളൂ
ആഹ് എന്നിട്ട് ഞങ്ങള് ഞാനും പ്പും കൂടി അവിടെ കൊണ്ട വെച്ചിട്ട് ഞങ്ങൾ ഞാനിപ്പം അയ്മെ തന്നെയാ തിരുമ്പല്.
ആഹ് സുഖാണ് പെട്ടന്ന നമ്മള് മെഷീൻ വരെ മാട്ടി കുത്തിരിക്കുന്നണലേറെ പെട്ടെന്ന് നമ്മള് പണി വേഗം കഴിയും
പക്ഷെ വേറൊന്നിണ്ട് ഒണക്കാൻ വാഷിങ് മെഷീൻ നിർബന്ധ
ക്കാൻ വാഷിങ് മെഷീൻ വേണം അതന്നെ ഞാൻ പറഞ്ഞത് ഇനി ഇതുമ്മെന്ന് കല്ലുമ്മെന്ന് തിരുമ്പിയാരും പെട്ടെന്ന് ഒണക്കാൻ നമ്മള എയിൽ കൊണ്ടന്നിട പക്ഷെ അയല് ആ കറങ്ങി വരുന്ന സമയം കൊണ്ട് നമ്മളെ തിരുമ്പൽ തന്നെ കഴിയും പറയാ തിരുമ്പി എന്നാ പിന്നെ ഇതില് ഇട്ടന്ന ഉണക്കാ മതി
അംത് ഇങ്ങനെ ചീഞ്ഞോട്ക്കണ മഴയാണല്ലോ
ആ അതാണ് ശരിക്ക വെയിലും ഇല്ല എന്നാ മഴ നന്നാക്കി പെയ്യണല്ല
ആഹ് വെയില അറിച്ചാലും പിന്നെ പെട്ടെന്ന് ഞമ്മളെ പറ്റി ക്കണ മാതിരി മഴ പെയ്യു
ഞാ പ്പൊ ഇന്നലെ പുറത്തി ങ്ങാണ്ട് പോയി പെട്ടെന്നാണ് സ്കൂള നിന്ന് മാഷ് വിളിച്ചതേ ന്നിട്ട് ദേ മാതിരി ഇത് അയല മേൽ ഇട്ടത് ഓർമ്മയല്ല അപ്പൊ വെയിലാണ് ഞാൻ പോകുമ്പോ
ആഹ്
ദേ ആഹ് വേം പോയി വന്നപ്പോ വെരും മഴ ഫുൾ അയലൊക്കെ പോട്ടി ചാടി കാറ്റു അടിച്ചു
ഞാൻ പറയാ പണിന്ന് പറഞ്ഞാല് ഞമ്മള് തിരുമ്പിയ തിരു അലക്കിയപ്പ അത്ര വല്ല്യ പണി ഉണ്ടാവൂല്ല
ആഹ് അതന്നെ
ഏ ഇത് നിലത്ത് വീണ് കഴിഞ്ഞ ഇപ്പൊ ഞമ്മള് ടെറസിന്റെ മുകളിലൊക്കെ ആയിരിക്കും ചി
ആണ അയിന്റെ ആ മറ്റേ അതുണ്ടല്ലോ ആ കറുപ്പ് ചപ്പ്
ടെറസിന്റെ മുകളിൽ ള്ള ആ ച ആ മറ്റേത് ആ പൊടി ആയി കഴിഞ്ഞാല്
ഫുള് എടുത്തന്ന് രണ്ട് ബക്കറ്റ് ഉണ്ടായിന് അതുല്ല ഞാന് തലേന്ന് തിരുമ്പിയത് ഒന്നും കൂടി നന്നാക്കി ശെരിക്കൊരു മണം പോവുല്ല ല്ലോ അപ്പൊ ചിലതിനൊക്കെ ഒരു നനവുണ്ട് അപ്പൊ ഒന്നും കൂടി ഒന്ന് ആ വെയിലത്തൊന്ന് ഉണങ്ങിയാ അത് അകത്ത്ക്ക് വെക്കാവിചാരിച്ചാണ്ട് ഇട്ടതാ അപ്പത്തിന് ഫുള്ള് നനഞ്ഞ പണി കിട്ടി തേഞ്ഞാലും പോക്ക ആഹ് ബ്ലാക്കാ മാറ്റ സാനം ഇണ്ടല്ലോ കറുപ്പ്
അത് പോവാൻ പണിയണേ അത ഞാ പറഞ്ഞ
വല്യ വട്ടപ്പാത്രത്തിലിട്ട് ഓരോന്നും നീർത്തി നീർത്തി ത്തി ഒലുമ്പി എത്ര പണിടുത്തനറിയോ ഉം
തിരുമ്പയിലാറെ പണിയാണ് ഇതൊന്ന് നിലത്ത് വീണാല്
ആഹ് ആഹ് ആഹ് അഹന്നെ
അതൊക്കെ പണിമേ പണി തരാറീല്ലേ അതാണ് അവസ്ഥ എന്നാലും ഞാൻ പറയ പണ്ടത്തെ കാലത്ത് ത്തൊക്കെ നോക്കുമ്പോം ഞമ്മളെത്രോ സുഖാണ്
ഞാനാണ് സുഖത്തിലന്നെ പിന്നെ ആവല്ല
ഉമ്
പിന്നെന്ന പറഞ്ഞ അന്നൊക്കെ ഈ വീട് ഓടായോണ്ട് ഇറ അങ്ങനെ ഒ എറയിലും മവിടും ഇവിടേം അതിന് ഒരുപാട് ആഹ് അയലും ഉണക്കാനുംള്ള ഇതൊക്കെ ഇണ്ടായിന്
ഉമ് നഞമ്മൾത് ഫുള്ളാരു കോണിക്കൂട്ട് പോണം
ആഹ് ഫുുള്ള ആ കോണി കൂട്ട് പോണം എന്ന അവിടെല്ലാ മൊത്തം ഒരു രണ്ട് തുണി വിരിച്ചാല് ആ സ്ഥലം കഴിഞ്ഞ്
ആ അതും ഉണ്ട്
ആഹ് ഷാളോ അങ്ങനെ എന്തേലൊക്കെ വന്ന്ണങ്കില് അവിടുത്തെ കഴിഞ്ഞു
ഞാൻ പിന്നെ വല്ലാതെ ഞങ്ങള് മുകൾക്ക് പോവേല്ല വാർപ്പിന്റെ മുകൾക്ക്
ആഹ്
അപ്പൊ ഞമ്മളീ ഈ സ്റ്റെപ്പ് തൊടച്ചിട്ട്
ആഹ്
സ്റ്റെപ്പ്മ്മക്കൂടെ ഇങ്ങനെ കുഞ്ഞ കുഞ്ഞൊക്കെ കുടീ
ഏ സ്റ്റെപ്പ്
അങ്ങനെ ഇട
ആ ആ ആ സ്റ്റപ്പ്മ്മല് അങ്ങനേം ഇടാ അയ്നെ സ് തോട്സ് അങ്ങൻത്തൊക്കെ സ്റ്റെപ്പുമ്മക്കൂടെ വെരൂ
അതെന്നെ ചെയ്യല് ന്ന്ട്ട് നമ്മളാ കോണിക്കൂട്ട്ണ്ടാവുന്ന ജനവാതിലില്ലേ
ആഹ്
അത് ഞങ്ങൾ നല്ല ളിച്ചം വെരും ആ ഭാഗത്ത്
ആ ആ ആ
അത് ഞാൻ കർട്ടന് ഞമ്മളെ ഓര് പടിപ്പിച്ചെച്ചതാണ്
ആണ്ട് നീക്കിട്ടാ മ
അഹ് ആഹ് അതൊന്ന് നീക്കി കൊടുത്താല് അയ്മക്ക് നല്ല വെളിച്ചാ ഞമ്മളെ ഡ്രസ്സ്മ്മൊക്കെ അതോണ്ടെന്നെ ഇവ്ട്ത്തെ ഡ്രസ്സ് വെയിലാറി അറച്ചാല് നല്ലോണങ്ങും വേ ഒണങ്ങും ഇന്നലെപ്പോ യൂനി ആ ഓക്കെ ഓക്കെ
ഉം